ഹലോ
ഹലോ നമസ്കാരം
നമസ്കാരം
ഹായ് നമസ്കാരം
എന്തെക്കെണ്ട് വർത്താനം?
എന്താണ് സുഖായിട്ട് പോകുന്നു.
കൊർച്ചൂടൊന്നൊറക്കെ സംസാരിക്കോ ഇങ്ങട്ടെത്ത്ണില്ല.
അങ്ങട്ട് കേക്കുന്നില്ല എന്താണ് അവ്ട്ത്തെ വിശേഷം?
നല്ല വിശേഷം. സുഖായിട്ട് പോകുന്നു.
എന്താണ് ഫുഡൊക്കെ കഴിച്ച് കെടക്കാറായോ?
ഓഹ് ഫുഡൊക്കെ കയിച്ച്.
ഉം ഉം
അവ്ടെ ഫുഡോക്കെ ക്കഴിച്ചോ?
ഓഹ് ഫുഡൊക്കെകയ്ച്ചു.
എന്തായിരുന്നു ഫുഡ്?
ഇന്ന് ചോറ് ചിക്കൻ കറി ഉപ്പേരി കേബേജ് ഉപ്പേരി
ഓഹ് ന്നട്ടെങ്ങനെ ചിക്കൻ കറിയക്കെ ണ്ടാക്കല്
ചിക്കൻ കറി നമ്മക്ക് മെയിനായിട്ട് മൊളക്ട്ണതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പ പിന്നെ എപ്പളും മുളകിടലാണെന്ത് ചിക്കൻ
കൊണ്ടന്നാണ്ട് ഉം ഉം ന്ന്പ്പ മൊളക് ട്ടക്കാണ്
ഉം മൊളക് ടാന്നറ്ഞ്ഞാലെങ്ങനെ
നമ്മള് ഇതെന്നെ ആദ്യം നല്ലോണം ചെറുതാക്കിയര്ക്കു നമ്മള് വെട്ടിക്കൊണ്ടോരാ കറിക്ള്ളത്
ചിക്കൻ കടേന്ന് കൊണ്ടരുമ്പളെന്നെ
ആഹ് ആഹ് അത് പിന്നെ കഴ്കി താക്കീട്ട് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി വെലിയുള്ളി തക്കാളി പച്ചമുളക്
ആഹ് ഇതൊക്കമ്മളെ ഇസ്തത്തിനൻസര്ച്ച് അൻസര്ചാ ഇട്ക്കല്
അല്ല അയിന്റെ നമ്മക്കെത്രേ തൂക്കള്ളെനെയിനന്സരിച്ച് ഒരു കിലോണ്ട് ചിക്കന് ചിക്കൻ കറീക്ക്ള്ളത് റ്ഞ്ഞാല് ഏകദേശം ഒരു മൂന്ന് വെ സവാള വേണം മൂന്ന് തക്കാളി വേണം
പിന്നെ കൊറച്ച് വെളുത്തുള്ളിം ചീരുള്ളി ചീരുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കപ്പാടെ ആദ്യം വെളുത്തുള്ളി ആദ്യ സവാള എരിഞ്ഞൊന്ന് നന്നായി വയറ്റി എടുക്കും
ഏഹ് ഏഹ്
ന്നട്ട് പിന്നെ അയ്ല് തക്കാളി ഇടാ തക്കാളി ഇട്ടൊന്ന് വാടി വന്നിട്ട് വെളുത്തു വെളുതുള്ളീം ചെറിയ ഉള്ളീം ഇഞ്ചിമ് പച്ചമുളക് ഒക്കെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത്ട്ട്
ആഹ് ആഹ്
അതയില് ഇടും അത് ഇട്ട് വയറ്റീട്ട് പിന്നെ ഉപ്പും മൊളക് മഞ്ഞള് മല്ലി പെരിഞ്ചീരകം
ഓഹ്
ഉലുവ അതൊക്കെ നന്നായിട്ട് ഇട്ട്ട്ട് നന്നായിട്ട് വയറ്റിയെടുക്കും കുറച്ച് നന്നാണം ഇതായണ്ട് തക്കാളിയൊന്നും കാണാത്ത രൂപത്തില്ങ്ങനെ വയറ്റിയെഡ്ക്കണം നല്ലോണം കറിയാവാനേയ്
ആഹ്
നല്ല കായം പോലെ
ജ്യൂസ് മിക്സിൽ അടിച്ചിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ
അങ്ങനെ ചെയ്യലില്ല അങ്ങനെ ചെയ്യലണ്ടോരോരുത്തര് ചെ ഞാനങ്ങനെ ഇതുവരെ ചെയ്തോക്കിയില്ല
ആഹ്
നല്ലോണം വാടിക്കാനേ മസാല അയില് കാണാതെക്കാനായിരിക്കും
ആഹ് ആഹ്
ഉള്ളീം തക്കാളിയൊന്നങ്ങനെ കാണാതെക്കാന്
ആഹ്
അതോണ്ടാണങ്ങനെ ആക്ക്ണ
ഓഹ്
അപ്പ നല്ലോണം വാടി വന്നാല് നല്ല ഉമ്മ ഇത് കായായിക്കും അപ്പളാണ് കറിയ ടേസ്റ്റ് ഇണ്ടാവുക
ആഹ് ആഹ്
നല്ലോണം കാ ഇതായിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒയ്ക്കണം എന്നിട്ട് വെള്ളം ഒയ്ച്ചാണ്ട് ചിക്കൻ അയില് ഇട്ടിട്ട് രണ്ട് കുക്കറിലൊക്കെ ആണെങ്കി രണ്ട് വിസില് വന്നാ മതി
കുക്കറിൽ വെക്കല്ണ്ട്ല്ലേ
ആഹ് ആഹ് രണ്ട് വിസില് വന്നാൽ തന്നെ നല്ല കറി ആയിരിക്കും കുറച്ചൊരു നെയ്യും ആക്കി കൊടുക്കണം ഫസ്റ്റ് ഉള്ളിയൊക്കെ വാട്ടാനും ഉപയോഗിക്കുമ്പോ
ആഹ് ആഹ്
വെളിച്ചെണ്ണ ഒറ്റക്കെ ആക്കത് കൊറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്താല്
അത് എന്തിനാ എട നെയ്യ അടയിന
നെയ്യ് ആക്കുമ്പോളാണ് ഒരു ആ ഒരു ചോപ്പ് കളറായിട്ട് ഇങ്ങനെ നമ്മള് ഇറച്ചി വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അയിലുള്ള നെയ്യും കൂടെ ആവുമ്പോ ആ ഒരു ചുവപ്പ് കളറായി വരും
ആഹ് ആഹ്
കാണാൻ നല്ല ഭംഗിയായിട്ട് എണ്ണ ഇങ്ങനെ പൊന്തി നിക്കുമ്പോ
ആഹ് ആഹ്
ഉം അപ്പം നല്ല ഇതാരിക്കും
ആഹ്
ചിക്കൻ കറിയൊക്കെ ഇണ്ടാവുമ്പ നെയ്ച്ചോറ ക്കെ വേണം ഇന്ന് വെറും ചോറായ്ന് നെയ്ച്ചോറൊക്കെ ആവുമ്പളാണ് അയിൻ്റെ നല്ല ടേസ്റ്റ് ഇണ്ടാവുക
ആഹ് നാളെ രാവിലേക്ക് ആ ചിക്കൻ കറിന്നെയാണോ
ആഹ് രാവിലെക്കും ആ ചിക്കൻ കറി തന്നെയാണ്
ചിക്കൻ കറിക്കെന്താണ്ടാവാ വെക്കല് പത്തിരിയോ
പത്തിരി
ഉം
പത്തിരിയാണ് എല്ലാവർക്കു ഇഷ്ടം
ഓഹ്
അപ്പ പിന്നെ പത്തിരി ഇണ്ടാക്കും ഇടക്കെടക്ക ദോഷണ്ടാക്കും ഉഴുന്ന് ദോഷണ്ടാക്കും
ആ അവിടൊക്കെ എങ്ങനെ പത്തിരി ഇണ്ടാക്കല്
പത്തിരി സധാ അരി മില്ല് കൊണ്ടോയി പൊടിച്ചു കൊണ്ടുവരും പച്ചരി ഏഹ് വാങ്ങലല്ല പച്ചരി നല്ലോണം കെഴുകി ഒണക്കീട്ട് നമ്മള് മില്ലി കൊണ്ടുപോയാണ്ട് പൊടിച്ച് കൊണ്ട് വരും.
ആഹ് ആഹ്
എന്നിട്ട് തരിച്ചാണ്ട്ത് പാത്രത്തിലാക്കും. ഒരു തരി ഒന്നു ഇല്ലാതക്കാൻ വേണ്ടി
ആഹ് ഉം
കിറ്റിലിട്ടേക്കും എന്നിട്ട് അയിന്നിങ്ങനെ കൊറേശെ എടുത്ത് പത്തിരി ആക്കും. നല്ല ആദ്യ ഉപ്പും വെള്ളോം അടുപ്പത്തി വെച്ചിട്ട് പൊടി അയിലിട്ട് വാട്ടും.
ചെലോല് പത്തിരിപൊടിക്ക് ഇങ്ങട്ട് വര്ന്ന കാണാം. അതെന്താ നല്ലതാ?
അത് തെളച്ച വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചാണ് കട്ടിപ്പത്തിരിയൊക്കെ ഒണ്ടാക്കാൻ പറ്റും. ഞമ്മളെ സാധാ പത്തിരിക്ക്
നൈസ് പത്തിരിക്ക് പറ്റൂല്ല. ആഹ് ആഹ്
കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാന് ഒരു ഇങ്ങോട്ട് ഒഴിക്കും ചൂടുവെള്ളം. പ ത്തിരിപ്പൊടിയൊക്കെ ഇങ്ങാട്ട്
അപ്പൊ രണ്ടും വ്യത്യാസണ്ട് അങ്ങോട്ട് വരുന്നതും ഇങ്ങോട്ട് വരുന്നതൊക്കെ
അത് കട്ടീല്ണ്ടാക്കണതാ നൈസ്പത്തിരി ആവുമ്പ നമ്മള് വാട്ടി കൊഴച്ച് പരത്തുമ്പോഴാണതിന്റെ
ആഹ് ഉം
ടേസ്റ്റ് കിട്ട
ഓഹ്
വാട്ടി കൊഴച്ച് പരത്തി കൊറച്ച് പണീണ്ട്. വാട്ടണം, കൊയക്കണം, പരത്തണം എന്നൊക്കായിട്ട്
ആഹ്
എന്നാലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവുമ്പോ പത്തിരി നല്ല ടേസ്റ്റാണ്.
ആഹ്
അത് എല്ലാർക്കും ഇഷ്ടാണ് കുട്ടികൾക്കൊക്കെ.
ആഹ് പത്തിരിം ചിക്കൻ കറിം വേറെ തന്നെ ടേസ്റ്റാണല്ലോ. അധികുമെ റമളാൻ മാസത്തിലൊക്കാണല്ലോ ഉണ്ടാവല്.
നമ്മളെന്നുണ്ടാക്കും എല്ലാവർക്കും പത്തിരിയാണെ ഇഷ്ടം. അപ്പ പിന്നെ വേറെ ഫുഡിനേക്കാളും നല്ലത് വേഗം പത്തിരി ഇണ്ടാക്കാനാന്ന് വിചാരിച്ചണ് നമ്മള് പത്തിരിണ്ടാക്കും.
ആഹ് ചെല സ്ഥലങ്ങളിലൊന്നും പത്തിരി അങ്ങനെ ഇണ്ടാവെ ഇല്ല. അതാ ചോദിച്ചെ.
ആഹ് ആഹ് ആഹ് ഞങ്ങളെ ഈ ഭാഗത്തൊക്കെ പിന്നെ പത്തിരി തന്നെയാണ് എല്ലാരും പിന്നെ എന്തെങ്കിലൊക്കെ ദോശ, ഓട്ടട, പുട്ട് അങ്ങനെയൊക്കണ്ടാക്കും.
ഓട്ടട എന്നാലെന്താ?
ഓട്ടടന്നാ അരി അരച്ച്ണ്ടാക്കണതാണ്. പച്ചരി വെള്ളത്തി ത്തിലിട്ട് അരച്ചാണ്ട്
ആഹ്
ഒരു ഓട്ടോട്ടോട്ടോള്ള മൺചട്ടിയിലൊക്കെ പാരണ ഒരു പരിജയല്ല? മൺചട്ടിയില് ഉണ്ടാക്കല്. വെ പരന്ന മൺചട്ടിയില്. ഏഹ്
ആഹ് അങ്ങന
ആഹ് ആഹ്, ഓട്ടട പറയുന്നതങ്ങനെ.
രസം ഇണ്ടാവേണ്ടോ
ഓ അയിക്കോണ്ട് രസണ്ടാവും ചിക്കൻ കറി പിന്നെ എല്ലത്തിക്കും ബെറ്റർ അല്ലേ എല്ലാർക്കും ഇഷ്ടാണ് എല്ലത്ത്ക്കും നല്ല ടേസ്റ്റിയാണ് ചിക്കൻ കറി വേറെ ഉള്ള കറിന്റെ മാതിരിയല്ലല്ലോ
ഉം
നല്ല ടേസ്റ്റു ആണ് എല്ലാർക്കും ഇഷ്ടാണ് പത്തിരി ചിക്കൻ കറി ദോശ ചിക്കൻ കറി ഓട്ടട ചിക്കൻ കറി ഇതൊക്കെ എല്ലാർക്കും ഇഷ്ടള്ളല്ലേ
ഇത് എങ്ങനെ ഇണ്ടാക്കല് ഇങ്ങള്
ദോശ അരി അരച്ചാണ്ടന്നെ ദോശ ഇണ്ടാക്കല്
അരി അരക്കും വെള്ളത്തിലിട്ട് വെക്കെണ്ടോ അരി
പച്ചരി തലേന്ന് വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് രാവിലെ നല്ലോണ്ണം നൈസ് ആയിട്ട് നല്ലോണം കാണാത്ത തരിയൊന്നും ഇല്ലാത്ത കൊലത്തില് അരച്ചെടുക്കും
ഉം അങ്ങനെ അരിഞ്ഞ് കിട്ടോ
അയിക്ക് ഉപ്പും കുറച്ച് തേങ്ങയും ഇടും എന്നിട്ടൊന്ന് നമ്മളെ ദോശക്കല്ലില് പാരൻ പറ്റിയ ഒരു മാവായി എണ്ണ പുരട്ടി അതിൽ ദോശ പാരും
തേങ്ങയൊക്കെ ഇടലുണ്ടോ
ആഹ് തേങ്ങ ഇടും അങ്ങനെ പച്ചേൽ കടിക്കാൻ വേണ്ടി തോനൊന്നും ഇടൂല ഇല്ലടി കൊറച്ച് ഒരു നേരത്തെ ഒര്
ഓ ഓ
ഇതെല്ലേ അപ്പൊ കൊറച്ച് ഇടും രാവിലെ ഒക്ക ഒന്ന് നല്ല തിരക്കുള്ള സമയവും അല്ലേ
ആഹ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ
ആഹ് ടേസ്റ്റിനും വേണ്ടി ഇട്ടുന്നതാണ്
ഉം
കുറച്ച് ഉപ്പും, വെളിച്ചെണ്ണയും ഒക്കെ ആയിട്ട്
പൊറോട്ട വാങ്ങലില്ലേ പ ചിക്കൻ കറിക്ക്
ഉം പൊറോട്ട വാങ്ങല് കിറ വാ പൊറോട്ട നല്ലതല്ലാന്ന് അറിഞ്ഞാണ്ടേ
ആഹ് രാവിലെ തന്നെ കഴിക്കണ നല്ലതല്ല ഇതുകൊണ്ട് വാങ്ങാത്ത
കഴിക്ക്ണ നല്ലതല്ല നമ്മള് ഷുഗർ രോഗികളാണെങ്കിൽ പ്രത്യേകിച്ചും പൊറാട്ട കഴിക്കരുത് എന്നാണ് പറയല്
ആഹ് ആഹ്
ഉം ഷുഗർ ഉണ്ടോ അല്ലേക്കൊന്ന് ഇടക്കപ ഒന്ന് ചെക്ക് ചെയ്യാഞ്ഞാല്
ആഹ് ഷുഗറൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക്
ഇല്ല! ഇപ്പൊ ഷുഗറൊന്നും ഇല്ല!
ഉം....
ഒന്നായിട്ട് അങ്ങനെ ചെറുത് എന്തായി?